ഹലോ
ഹലോ
കേൾക്കുന്നില്ലേ അല സ അലാം കേൾക്കുന്നില്ലേ ഏ ആ എന്തൊക്കെണ്ട് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ മ യക്കത്തിലാണ് ഉ ഉച്ച ആകുമ്പോ ആരൂല്ലല്ലോ മക്കളൊക്കെ സ്കൂള് പോകല്ലേ
ഉം എത്ര മക്കളുണ്ട്
എനിക്ക് മൂന്നാൾണ്ട് അ മൂന്നാളും പോയിണ് ചെറുത് അംഗലവാടി കൊണ്ടാക്കി ഓളെ മൂന്നര ആവുമ്പോത്ത്ന് വിടും
അ അ ആ
ആ അപ്പ പറഞ്ഞാതിരി ഒക്കെ മ്മള ഇ ഉച്ചയാകുമ്പോക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കല്ലേ ഒരു പണി ഇല്ലല്ലോ ഓല് വല്‌യോ നേയിലും രണ്ടാമത്തോന് മൂന്നിലും
ഉം എങ്ങനെയാ അടുത്ത് തന്ന്യാണോ സ്കൂളൊക്കെ
അല്ല സ്കൂളൊന്നും അടുത്തല്ല ബസ്സ് വരും നമ്മളെ മുന്നിൽ കൂടെ തന്നെ ബസ്സുണ്ട് ഉം മെ ഇത് റോഡിന്റെ വക്കന്നെയാണ് ആ ആ ദ്യം സ്കൂൾ ബസ്സൊന്നും ഇല്ലേനി ഈ കൊല്ലം പുതുതായിട്ട് സ്കൂള് ബസ്സൊക്കെപ്പോ കുട്ടിയേള് ചെറിയ ചെറിയ വണ്ടികളേനി ഓരോ വാത്ത് കൂടിം രണ്ടും മൂന്നും വണ്ടികളേനി ഓരോ കുട്ടിയാക്കും പറഞ്ഞാതിരി സ്കൂൾ ബസ്സൊന്നും ഇല്ലാ ഞ്ഞ കെ
ആഹ് അതെ സ്‌കൂൾബസ്ല് ഇ ബുദ്ധിമു ട്ടാണ്
ആഹ് അപ്പൊ സ്കൂൾ ബസ് ഇതരേല്ലേ നി ക്കെ വെവേറെ വണ്ടികള് ഇങ്ങ ചെറു ചെറിയ ഇ തീക്കൂടെ ഞങ്ങളെ മൂന്ന് കൂടെന്നെ രണ്ട് വണ്ട്യേനി ഓലെ സ്കൂൾക്ക് ചെറിയ വണ്ടികളേനി വാനും ഓട്ടോ അങ്ങനെക്കെനി പക്വൊ ഈ കൊല്ലൊക്കെ മാറ്റി ബസ്സാക്കി രണ്ട് ബസ്സാക്കീണ് പ്പം
ഏ സ്കൂൾ ബസ്സായോണ്ട് സുഖാണ് എല്ലാ ഓ ആരം
ആ അതെന്നെണെ എല്ലാ കുട്ട്യേക്കും ഒരുമിച്ച് പോവുംചെയ്യ ഒരു കുട്ട്യേക്ക് ഒരു വണ്ടില് ചെങ്ങായിമാര് വേറെ കുട്ട്യേള് വേറെ വണ്ടില് അങ്ങനെക്കെണ് ഇതി കൂടെ പോലെ ഇതൊക്കെ പറഞ്ഞാതിരി ഒരേ ടൈമിങ്ങായതൊണ്ട് ഒൽക്കും സുഖായി
ഹലോ
കേൾക്കുന്നില്ലേ കേൾ ക്കുന്നിലേച്ച
ഹലോ
ഹലോ
ആ ക്കെ ക്ക്ണില്ലേ
ആ ഇങ്ങട്ട് കേക്ക്ണ്ട് ഇങ്ങക്ക് കേക്ക്ണില്ലേ
ഇല്ലല്ല അങ്ങട്ട് കേട്ടില്ലായിരുന്നു
ഏ
ഒക്കെ പറഞ്ഞാതിരി എല്ലാരിം പർഞ്ഞയച്ച് കഴിഞ്ഞ ഫ്രീ യായി ഇ
ആ ഇങ്ങക്കെന്താ ഫുഡിനെന്താ സ്പെഷ്യലൊക്കെ ണ്ടായിരുന്ന ഫുഡ് ഒക്കെ കാണാ കൊണ്ട് പോയിട്ടുണ്ടാവൂല്ലേ
ഇല്ല മക്കക്ക് സ്കൂളിൽ ഫുഡും കാര്യങ്ങളൊക്കെ ണ്ട് സ്കൂൾകാ ചൂടുള്ളത് ടീച്ചർമാര് കൊടുത്തയക്കണ്ട റിം ഒൽക്ക് കൊണ്ടോണം വീട്ട്ക്ക് പോന്ന ഉഷാറ് ഞങ്ങൾ വീട്ടിന്ന് കൊണ്ടോയ് കൊളാ റിം ഞാൻ പറിം ഏ ഏ ടീച്ചർമ്മാര് ഇങ്ങോട്ട് ടീച്ചർമാർ പറ്‌യേ നമ്മൾ ഇത്ര കു ട്ട്യാക്ക് ഇത്രേന്ന് പറഞ്ഞ് വെ കുമ്പാ ചോറൊക്കൗടെ ബാക്കിയാവാണെ ഒരിക്കലും ഇങ്ങൾ മക്കളെ കയ്യില് കൊട് ത്തയക്കരുത്
ആ ആ അങ്ങൻ തന്നെണ് ഇപ്പ നമ്മളെ വീട്ടില് അമ്മള് ഒരാള്ണ്ടാവുമ്പം വിചാരിച്ചും ചോറൊ ച്ച ഇല്ല ന്നുണ്ടെങ്കി ബാക്കിയല്ലേ
അ തെന്നേണെ അതാണോൽക്ക്ള്ള അപ്പതെത്ര സ്കൂൾല് പ്പത്ര മക്കള് ല്ലതാണ് അധിക കുട്ട്യാള്ങ്ങനെ ഫുഡ് വീട്ട്ന്ന് കൊൻര്രാ ഇന്നാല് പറഞ്ഞാതി കുടുങ്ങിലേ പക്ഷെ കൂട്ടാൻ കൊണ്ടോവോല്. മുട്ടൊര്ചതോ കെഴങ്ങ്ഒരുക്കേ സോയാബീനോ ഓൽക്ക് പിന്നെ അങ്ങൻത്തൊക്കെണലും ഫുഡ് വാൻഡിയോൽക്ക് കൂട്ടാനായി
അ ആഹ് അ ആഹ്
എന്താ ങ്ങക്കെന്താ സ്പെഷ്യല്
ഞങ്ങക്ക് സ്പെഷ്യലറിയാനൊന്നുല്ല ചക്കക്കുരു ഇപ്പ ചക്കന്റെ സീസണല്ലേ ച
ഇപ്പ ചക്കക്കുരൂ ആ ശെര്യാണ് ആഹ് അഹ് പറ്റ്ണോൽക്ക് പറ്റുട്ടോ പക്ഷെ വടെ ഉമ്മ മാത്രേ കൂട്ടൊള്ളു ഈ പറഞ്ഞ ഞാനും കൂട്ടൂലയ്നു ഇഷ്ട്ടല്ല മുരിങ്ങി ച ചക്കക്കുരു ന്താന്ന പറണെ ക്ഷെ ഞാൻ ചക്കക്കുരു ഒറ്റക്ക് കൂട്ടും ഈ പുളി പാർന്ന് കാണ്ട്ള്ള ഒരു കറിണ്ടല്ലോ മഞ്ഞൾപൊ മഞ്ഞപൊടിഒക്കെ ട്ട് ട്ട് തക്കാളി ഇട്ട്കാണ്ട് അമ്മള് കുത്തിഒടച്ച്കാണ്ട് കടുകറുത്ത്കാണ്ട് അഹ് ഇൻക്ക് ഭയങ്കര ഇഷ്ട്ടാ ല്ല മുരിങ്ങഒന്നും ഇടുനില്ല ഇഷ്ടല്ല അപ്പൊ നല്ലതുനായ്ക്കക്കറ്റൂല്ല റിമ് ന്റെമ്മേ
ആ ആഹ് അത് വടഷ് ചക്കക്കുരുമ് മുരിങ്ങി കറിണ്ടാക്ക്ണ്
ക്കളൊക്കെ കൂട്ടോ
ആഹ് മക്കക്കുഷ്ടാണ് ആ കുരു ഒടക്കാതെ ആ കുരു മാത്രം കിട്ടണം
ആഹ് അല്ല കുട്ട്യാളൊക്കെ കൂട്ടാണെങ്കി മ്മക്ക് സമാധാനാണെ നമ്മക്ക് ണ്ടാക്കാനും ഇതിപ്പോഒരാക്കായിട്ട് രണ്ട ക്കായിട്ട്ണ്ടാക്കുമ്പോ മുക്കൊരു മടുപ്പ് തോന്നും ഓല്ക് വേറേ കറി ഇണ്ടാകണം
ആ അതങ്ങൻതന്നെണ് എല്ലാരും കഴിക്കണം
അതാണെ അപ്പളെ മ്മക്ക് ഇണ്ടാക്കാനുള്ളൊരു ആവേശം ണ്ടാവുള്ളൂ കറി പച്ച് ച തിന്നിട്ട് തിന്നും ഉത്തക്കേ ഉത്തക്കായ പിന്നിം കൂ ടു ചാ പോകെല്ല കൂട്ടാനൊന്നും വെച്ചാ പിന്നെ അങ്ങനെയൊന്നും നോക്ക ആ ച്ച ച്ച അപ്പ കൂട്ടാൻന്റെ സീസണല്ലേ ഇവിടുത്തെ ഇമ്മ അന്റെ ഒരാളാണ് കൂട്ടാൻ ഭയങ്കര വയസൊന്ന ലകും ആഹ് വയസസ്ന്നോല ആകുമ്പോ ഓല്ക്ക് അങ്ങന തൊക്കെയാണല്ലോ ചേമ്പ് ചേന പൂള അങ്ങനത്തെ പ പിന്നെ ഓല് അങ്ങനെ ഭക്ഷണം കഴിച്ച് ശീല ആയത കൊണ്ട് അമ്മക്കൊക്കെയണത് ഇനിക്ക് എന്റെ കാര്യം പറഞ്ഞല്ലോ എനിക്കതൊ നമ്മള മക്കളെ കൊണ്ടന്നാൽതി പക്ഷെ അത് തിന്ന് ശീലായിട്ടില്ല നമ്മള വീ കിന്ന അതേ ശീലായില്ല അതാണ്
അ അ അഹ എനക്ക്ക്കെ ഇഷ്ടട്ടോ ച കൂട്ടന് പൂള ചേമ്പ് ചേന അത്രക്ക് ഇഷ്ടല്ല ചേ സം കഷ്ടം
ഉം എനിക്കും ചക്ക കൂട്ടാനും പൂളൊക്കെ ഞാനും തിന്നും അ അ ഇവിടെമ്മ എല്ലാ കൂട്ടാമക് ഒരു ചേമ്പ് ഒരു ചേനെ ഇപ്പൊ എന്ത ഇങ്ങ ചേമ്പിന്റെ എല ഇട്ട് കാണ്ട കൃഷിയായിട്ടൊന്നും ഇല്ല അവിടുന്ന് ഇവിടുന്നൊക്കെ എല്ലാരും കൊടുക്കും ഇവിടെ തൊട്ട അയൽവാസി ഉണ്ട് ഒരു കാക്ക ഉണ്ട് ഇവിടെ കൊറച്ചൊരു വയസ്സന്ന് ആ കാക്കക്ക് കൃഷിയാണ് നമ്മള അവിടെന്നെ കാണുന്നോടെ തന്നെ തോട്ട ക്കണ്ട് വായും ചേനയും ചേമ്പോ കയ്ൽ പൂളിം അപ്പൊ നമ്മുക്ക് ഇങ്ങനെ കൊണ്ടന്നരും അപ്പ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടാണ്
ആ ആഹ അപ്പൊ പിന്നെ അങ്ങനെ ഉണ്ടാക്കണണ്ടാവൂല്ലേ
അപ്പ അങ്ങനെ ഉണ്ടാക്കും പക്ഷെ ഞാ തിന്നാ
അ ആഹ
നമ്മ ഉണ്ടാക്കണേന്ന് കൊറച്ചൊക്കെ ഒന്ന് തിന്നോക്കൂ പക്ഷെ നമ്മുടെ ഇഷ്ടം പറയണ്ടെ ചിലർക്ക് ഭയങ്കര ഇഷ്ടക്കല്ലോ അതൊക്കെ
അ ആഹ അത് ഇപ്പത്തെ കുട്ടികള അതിരി ബിരിയാണി മന്തി അങ്ങനെയൊക്കെ ആവശ്യ ലെ
ആ ബിരിയാണിനോട് നിനക്ക് അങ്ങനെയല്ല മന്തി കഫ് അങ്ങനത്തെ ആ ആര് നോക്കണ്ട എനിക്ക്തി ഇഷ്ടം ആ ഇന്റെമ്മ എപ്പളും പറയും അൻക്ക് ഇജ വല്യയ മുന്ത്യ നോക്കുള്ളൂ ഇന്റെ ആങ്ങളി അങ്ങനെന്നെ പക്ഷെ ഇപ്പൊ അതേ അങ്ങനെ ശീലയി മ്മക്ക് ചെയേനേ ചെയ്യുമ്പോ ഇങ്ങനത്തെ സംഭവങ്ങള ഒന്നും കറി വെക്കൂല ഞങ്ങൾ രണ്ട് ഞങ്ങൾ ഇൻക്ക് ഒരാ ങ്ങളെന്നെ ഉള്ളൂ അപ്പൊ ഞങ്ങൾക്ക് രണ്ടു പേർ ഒറ്റക്ക ആകുമ്പോ ഉമ്മങ്ങളെ ഇഷ്ടത്തിന് അങ്ങനെണ്ടാക്കി തരും ഇപ്പ ഇല്ല ഇപ്പൊ ഗൾഫിൽ വാണ് അപ്പൊ പിന്നെ അങ്ങനെ ശീലയറേ അപ്പൊ ഞാൻ പറയും ആ അപ്പൊ ഞാൻമ്മാനോട അറിം ഇങ്ങളാണ് ശീലാക്കിയത് ആ പക്ഷേ ഒരൊ ഞങ്ങള് രണ്ണ്ട് പേരുണ്ടാവുംഇമ്മ ഒറ്റക്കായിട്ട് ഉമ്മാക്ക് വെക്കൂലല്ലോ മ്മ ഞമ്മള ഇഷ്ടത്തിനല്ല ഇപ്പ നമ്മടെ മക്കൾക്കായാലും ഞമ്മളിപ്പ അങ്ങനെല്ലേ വെക്കുള്ളൂ നമ്മ മ ല്ലമ്മ പിന്നെമ്മാര് വയസ് ഇപ്പാന്റെ ഇമ്മയൊന്നും ഇാല്ലാണോ ഒക്കെ മരിച്ച ചിട്ട്ണ്ട് അപ്പന്നെ ഇമ്മമാരൊക്കെണ്ടെങ്കില പിന്നെ നമ്മള അങ്ങനൊക്കെ വെക്കുള്ളു
ആ ആ അതന്നെ അപ്പൊ ആ ആ ലെ ഹസ്ബൻഡോടെ നാട്ടിലില്ലേ
ആ നാട്ടിലുണ്ടായി ഹസ്ബന്റ ജോലിക്ക് പോയിണ് ഓൽക്ക് വീടൊക്കെ കോൺക്രീറ്റ് ട്ട് കോൺക്രീറ്റ് പണിയാണ് ഫുള്ളാ വീട് എട്ക്ക അങ്ങനെ ഒരു പണിക്കാര എല്ലാരും കൂടു ഇല്ലപ്പം മരിച്ചിട്ട് മൂന്ന് ല്ല ഇ മിഞ്ഞാന്നായിരുന്നു ആണ്ട് ങ്ങൾക്ക്
ഏ എ അണ്ട് പരിപാടൊക്കെ ഉണ്ടായിര്ന്നോ
എങ്ങനെ
ആണ്ടിന്റെ പരിപാടൊക്കെ ഉണ്ടായിര്ന്നോയ്ക്ക
ഈ ആണ്ടിന്റെ പരിപാടിയ്ച്ചാ ഞങ്ങക്ക് രണ്ട കാര്ണോന്മാരാണ് ഞാൻ ചെയ്യ ഞാൻ ചെറുതാണ് ആബോ രണ്ട് കക്കാർ ഞങ്ങള് മൂന്ന് വീട്ടാര് പിന്നെര് ഒരു നാത്തൂണ്ട് ഓക്ക് വരാൻ കഴിയില്ലന്നോള് വന്നിട്ടില്ല ഒള മോന അതേമാതിരി പിന്നെ ചെറുതായിട്ട് ക്യാൻസറിന്റെഒരു ഇതുണ്ട് അപ്പൊ അയ്ന് ഇത് ചെയ്ത് വന്നിട്ട് അവിടെ ആ ആട്ട ഇണ്ട്ണ്ട് കീമോ ചെയ്തു കഴിഞ്ഞാ ഒരു അഞ്ചു ദിവസൊക്കെ ഓ ന് ഛർദി ഭയങ്കര കെത്യേടായിരിക്കും
ആ ആ ആ ആ ചെറ്യേ
എയ്തി കൊണ്ടരാനും ഇതിനൊന്നും ഓളെ രണ്ടാമത്തെ മോനാ ആ ത്തൂൻ്റെ മോന് ഓം പത്താം ക്ലാസ്സിലാണ് ത്താം ക്ലാസിലെത്തിട്ടൊള്ളൂ ഞാൻ പറയ എന്ത് തെറ്റ് എന്ത് താക്കിയിട്ടാണ് പൈറ്റക്ക് ഞാൻ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ പൊറത്ത് പോയി ഫുഡ് കഴിക്കേണ്ട ഒരു സാഹര്യംന്നും എത്തിയിട്ടില്ലല്ലോ പാ മക്കളൊന്നും
അങ്ങനത്തെ രോഗം കൊണ്ടൊന്നും
ആ പരീക്ഷിക്കാതെക്കട്ടെ അത്രള്ളു മ്മള് തേട്ണത് അത്ര അത്രേ ഒള്ളു വേറെൊന്നും പറയാല്ല മ്മക്ക് ൻക്കറിം
ആഹ് അതന്നെ
പരീക്ഷിക്കും ക്കാതക്കട്ടെ റബ്ബ് ആ രോഗം വന്നാ മ്മളെ കൊണ്ട് കൈയ്യൂല മ്മള് പാവപ്പെട്ടാ ആ രീതില് മ്മക്ക്
അതെന്നെ ഉം പൈസ ചെലവാക്കാൻണ്ടാവൂല്ല ല്ല ണ്ടാക്കിയാ ഇനിപ്പോ ചെലവാക്കാ ണ്ടാവൂല്ലണ്ട ണ്ടാ ചെിലവാക്കിയാണ്ട് തീരൂല്ല അങ്ങനെയാണെല്ലോ
അങ്ങനെയാണതെ അതന്നെണെ പക്ഷെ ഇബന്റെ സാഹചര്യം കൊഴപ്പല്ലാത്ത രീതിയില് ഫസ്റ്റ് രണ്ടാമത്തെ സ്റ്റേജിലെത്തി അപ്പ തന്നെ ഡോക്ടർമാർ മാറും ചെറിയ കുട്ടിയല്ലേ കൊഴപ്പൊന്നുല്ലാന്ന് പറഞ്ഞിട്ട്ണ്ട് ആ അതുകൊണ്ട് പിന്നെ ഞമ്മക്കൊരു ആശ്വാസം പിന്നെ ഈ മരുന്നൊന്നും കയറ്റി ട്ടോന്റെ മുടി കൊയ്യെ അങ്ങ ത്തൊരു സംഭവങ്ങളും ഓന് മുതലേ വന്നിട ട്ടില്ല
ആഹ് ആ ആ
അപ്പൊ മ്മക്ക്തോന്ന മ്മക്ക് ഓന്റെത് മാറുന്നിള്ള മ്മക്ക് അങ്ങനെ ക്കെ കാണുമ്പോ മ്മക്ക് ഒരു ടെൻഷൻ ണല്ലോ പക്ഷെ അപ്പൊ നമുക്ക് ആലോചിക്കുമ്പോ ക്ക് തോന്നും ഓന്റെ മാറും കൈമേ പിടിച്ചാൻ കിട്ട നമ്മള് ഒപ്പണ്ട്ന്ന് പിന്നെല്ലാരും ആ ചെറിയ മോൻ ആണല്ലേ അയ്ന് വേണ്ടി പ്രാർഥിക്കാതോല് നമ്മള് കുടുംബത്തില് ആരും ഉണ്ടാവില്ല അഞ്ച് വക്തും നമ്മള് റബ്ബിന്റെ മുന്നിൽ കൈ നീ ടുംബം നമ്മളിപ്പോ എന്തായാലും നമ്മള് കേടുവല്ലോ ആ റെയിൻ
വേറെ മക്കളുണ്ടോ നാത്തൂന്
ആ വേറെ ഒരാള് പ്ലസ് ടു ഇപ്പൊ കഴിഞ്ഞു പിന്നെ ചെറുത് ഇപ്പ എന്റെ വല്യാന്റെപ്പാലാണ് വല്യാന്റെ ല്ലാ ഒരു വയസ്സിന് മൂപ്പ ഉള്ളൂ ഏഴാം ക്ലാസ്സിൽ തന്നെയാണ് ഷെബന്റെ ഒപ്പന്നെ ചേർത്തി ഒരു വയസ് പിന്നെ മൂപ്പിന്റെ വെല്യകുട്ടിന്റെ ഓളെ ചേർത്തിന്
ആ ആ അല്ലാ ന്താ പ്പ ചെയ്യണെ രോഗം മാറ്റി കൊടുക്കട്ടെ
രോഗം ആ രോഗം വന്നാലാണ് ഞാൻ പറ ഇപ്പഴത്തെ അസുഖങ്ങളും അതിനാണ്ടാണല്ലോ ഇപ്പഴത്തെ ഫുഡും കാര്യങ്ങള
അത് ഒക്കെ പുറത്തൊന്ന് കഴിക്കണോര് തന്നെയല്ല വീട്ടി
ഏ ആരാ പോ പുറത്തന്ന് ഇപ്പൊ ഒരു പേര് രുന്നാള് വന്നാ എല്ലാരും ആരാ വീട്ടിലുണ്ടാക ലോ ഞാൻ ഇന്റെ സാഹചര്യം പറയട്ടെ ഞാനന്നെ അങ്ങനെയാണ് അറി
ആ ആ
ഇവിടെന്നെ ആ ഓഡർ ചെയ്യും അത് നിങ്ങ ക്ക് ഒരു പണിയാണ്ടാ അറിയൂല്ലേ
അ ആ
ആണ്
അതന്നെപ്പ നമ്മള് ഒക്കെ നമ്മള സുഖത്തിന് വേണ്ടി നമ്മള എല്ലാരും ഇപ്പ അങ്ങനെ തന്നെ ചെയ്യണെ അപ്പൊ പിന്നരു ഇപ്പൊ ഉം പണ്ടുള്ളവരത്രക്കെ ആരോഗ്യ കേല്ല ലോക്കപ്പ ഇപ്പൊ തന്നെ ഷുഗറും കൊളസ്ട്രോളും ആയിട്ട് എല്ലാരും അങ്ങനെ തന്നെല്ലേ
ഉ അത് തന്നെയണേ എല്ലാര അവസ്ഥ തന്നെയാണ്
ന കട്ടന്ന
ആഹ എന്നായിയിക്കോട്ടെ എന്നാ ശരി ഉം